ആ
ഹലോ ഹലോ കേക്കാമോ ഉം ഞാനി ഇപ്പോ
എന്താണ്
മഴയൊക്കെ ഒണ്ടോ
മഴ ഇല്ല നല്ല വെയിലാ
ആ ഇവിടെയും വെയിലൊക്കെയാണ് ഉച്ചയായപ്പോ ഒരു പെട്ടെന്നരു മഴ പെയ്ത്
മഴെയ്തോ അവടെ
ആഹ പെട്ടെന്ന് ഒരു മഴ പെയ്തിട്ട് പിന്നെ എന്നിട്ട് വേയിൽ വിടിഞ്ഞു
ആഹ് ഇവിടെ നല്ല വെയ്ലാ രാവിലെ മൊതലേ വെയ്ലാ
അതെലേ രാവിലെ ഇവിടേം വെയിലായിരുന്നു അന്നേരപ്പം ആ പിന്നെ എന്നിട്ട് ഉച്ചയായപ്പോ പെട്ടെന്ന ഒരു മഴ പെയ്തു ആ ന്നിട്ട് പിന്നെ പിന്നെ തെളിഞ്ഞു
ആ ആ ആഹ
പ്പല്ല ഇപ്പൊ ചോറുണ്ടു ഇന്ന് നെയ്ച്ചോറ് ആഹ് ചിക്കനും ഒക്കെ ആയിര്ന്ന്
അഹ് അഹ് ആഹ്
നെയ്ച്ചോറും, ചിക്കനും, പരിപ്പും, പപ്പടോക്കെ
അഹ് ആഹ് ലാവിഷായ്രുന്നോ
ആഹാ ഒക്കെ കഴിച്ച് പിള്ളാർക്കും കൊടുത്ത് നേട്ടിപ്പം ഇങ്ങനെ ഇരിക്കുവാ ചാ ചോറൊക്കെ ഏഹ് ചേറൂണെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാ
ആഹ് ആഹ് ആഹ് എടക്കെടക്ക് കട്ടായിപോണ്ടല്ലാ
അതെയോ
ആഹ്
നെറ്റിന്റെ ഇഷ്യൂവായിരിക്കും മിക്കവാറും
ആഹ് ആഹ് ആഹ് ആയിരിക്കും
ഉം ആഹ് നെറ്റിഷ്യു ആയിരിക്കും കോ കാട്ടാ ഇങ്ങനെ
പോട്ടെ പോട്ടെ പോട്ടെ പോട്ടെ പോട്ടെ ബാ ബാംഗ്ളൂരെത്തീറ്റാ ഇവടെ പരിപ്പും മുരിങ്ങലേം
അഹ് മാത്രേ ഒള്ളൂ മീനൊന്നും വേടിച്ചില്ലാ ഇപ്പൊ ഇവടക്ക് കടൽ മീൻ വര്ഞ്ഞില്ലേ
ആഹ് ട്രോളിങ്ങല്ലേ ഇപ്പം
ആഹ് ട്രോളിങ്ങായതോ കടൽമീൻ വഞ്ഞില്ല പൊഴമീനാണേ പൊഴമീൻ ഞങ്ങ ഇവിടാരു കഴിക്കൂല
ആഹ് പൊഴമീന് എന്തോരു ടേസ്റ്റ് ഒരു ഒന്നിനും കൊള്ളൂല്ലല്ലോ ഭയങ്കര ഒരു
ടേസ്‌റ്റില്ല
ആഹ് പയങ്കര എന്തോ പോലെ ഇരിക്കും
ചെളി ച്ചൊകേര്ക്കും ഒറങ്ങിറ്റോ അപ്പൊ അതുകൊണ്ട് മീൻ വേടിച്ചില്ല അപ്പൊ ഫ്രണ്ടില് മുരിങ്ങടെ ഇത്ണ്ടാർന്ന്
ആഹ്
അപ്പ അതെന്തായാലും അപ്പൊ എന്തായാലും വെട്ടിക്കളയാൻ നിക്കേണ് അപ്പൊ ഞാ ഉമ്മാന്റെട്ത്ത് പറഞ്ഞ് ത എല എട്ക്ക് കറി വെക്കാന്ന് പറഞ്ഞു
അങ്ങനെ മുരിങ്ങഎല കറി വെച്ചു ചാറായിട്ടാണോ വെക്ക്ണേ
എല്ലാ ഇങ്ങനെ നല്ല കൊഴമ്പനോടെ
കൊഴമ്പായിട്ട് വെച്ച് ആഹ് ആഹ് ആഹ്
ആഹ് തേങ്ങയിട്ട് അഹ് ചിക്കണത്
ആഹ് ആഹ് ആഹ് ഇങ്ങോട്ടേക്കാ ക്കറിയില്ല
ഏഹ്
ഇങ്ങോട്ടേക്കാ കറിയില്ല വേ ന്തെ ഇങ്ങനെ ചുമ്മാ തേങ്ങയിട്ട് വാ തേങ്ങ ഒതുക്കി അയിന്റാത്തിടും എന്നിട്ട് എ എന്നാ ആഹ് മൊട്ടയില്ലേ മൊട്ട അയിൻ്റാത്തിട്ട് ചിക്കും അല്ലാതെ പരിപ്പക്കറി ഇല്ല
ആഹ് ഞങ്ങ പരിപ്പ് ഇട്ടിട്ട് തേങ്ങട്ട് അങ്ങനെ
ആഹ് ഇത് പരിപ്പിടാതെ ഒള്ള ഇതാ വെക്ക്ന്നേ
ആഹ് അല്ലപ്പൊ മൊട്ട ഇടുമ്പോ ഒരു പച്ചക്കുത്ത് ഇണ്ടാവില്ല്യേ
ഇല്ല ആ വേ മൊട്ട നന്നായി ചിക്കും വേകും
കൈക്കോട്ടും
ച്ചിക്കി ആയി കെടക്കും ആദ്യം മുരിങ്ങ ഇച്ചി രി എണ്ണ ഒഴിച്ച് രണ്ടൂന്ന് കടുകും പൊട്ടിച്ചിട്ട് മുരിങ്ങയെല ഇട്ടിട്ട് മുരിങ്ങ എലേടെ വക്കത്ത് ആഹ് തേങ്ങായും ഒതുക്കി ഇടും മുരിങ്ങേല ഒന്ന് ചൂട് കേറുമ്പഴേ ആവൂല്ലോ ചൊങ്ങിപ്പോവൊ ല്ലോ എന്നിട്ട് തേങ്ങ ഒതുക്കി അതിന്റെ പൊക്കത്തോട്ടിട്ടിണ്ട് ഏഹ് ഒന്ന് അടച്ചു വെക്കും അടച്ചു വെച്ചിട്ട് ആ തേങ്ങ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇളക്കും ഇള ‌ക്കിട്ട് നടുക്ക് അതിന്റെ ഏഹ് ചീനച്ച ട്ടിയുടെ നടുക്കില്ലേ നടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മുരുങ്ങേലേന്നെ നീക്കി വെച്ചിട്ട് മുട്ടയിട്ട് ഇച്ചിരി എണ്ണയും കൂടെ ഇട്ടിട്ട് മുട്ടയിട്ട് ചിക്കും ചിക്കിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യും
ആഹ് ആഹ് ആഹ് ആ പച്ചക്കുത്ത് ഉണ്ടാവൂല്ലല്ലേ
ഇല്ല ഇല്ല ഇല്ല തേങ്ങ ഒതുക്കുന്നതിന്റെ കൂടെ മു മൊട്ട മിക്സിയുടെ ജാറിലിട്ട് തന്നെ ഒതു ക്കെ അടിച്ചാലും അതും കുഴപ്പമില്ല അങ്ങനെയും വെക്കും ആ തേ തേങ്ങായാടെ കൂടെ വെള്ളം ജസ്റ്റ് ഇച്ചിരി വെള്ളം ഉറ്റുവല്ലോ
ആഹ്
വെള്ളം ഊറ്റുന്നതിന് പകരം ഈ മുട്ട മുട്ടക്കൊരു നനവുണ്ടല്ലോ ആ മുട്ടയുടെ നനവ് കൊണ്ട് ആഹ് തേങ്ങ ഒതുങ്ങി വരുകയും ചെയ്യും അങ്ങനെ അങ്ങനെയും ചെയ്യും അങ്ങനെ ആഹ് പല കറികളല്ലേ പല നാട്ടിലേക്കൊക്കെ
ആഹ് പല നാട്ടിലും പല കറികളാ
ശരിയാ പല നാ കറികള പക്ഷെ മുരിങ്ങല നല്ലതാട്ട കൂട്ടുന്നത് പിന്നെ ചെറുപയറും നല്ലതാണ് പ്രസവിച്ചൊക്കെ കടക്കുമ്പോഴത്തേക്ക്
ആഹ് കണ്ണിന് നല്ലതാന്ന് പറയണ്
ആഹ് കണ്ണിന് നല്ലേയാന്ന് പറയും മുരിങ്ങേല പച്ചക്കറിയിൽ ഈ ഇല ഐറ്റംസും എലക്കറികളും പച്ചക്കറികളും എല്ലാം നല്ലതാ
ആഹ് പച്ചക്കറികൾ ഗർഭിണിയായിപ്പൊ കൊറെ കഴിച്ചാർന്ന്
ആഹ് ലാസ്റ്റ്
പക്ഷെ ഇപ്പ വല്ല്യ പിടുത്തല്ല
ആഹ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മടുത്തു പോകും
ആഹ് മട്ത്ത് ആ സമയത്ത് ത്ത് ഗർഭിണി ആയിരുന്നപ്പ ഇറച്ചിയും മീനും കൂട്ടാൻ അത്ര വലിയ ഇത് ഇണ്ടായിരുന്നില്ല
ആഹ് ചെലപ്പോ ഒരു അത് വേണ്ട കഴിക്കാൻ വേണ്ടാന്ന് ഉം ആഹ്
ഇപ്പ ആ സമയത്തൊക്കണ്ട് പച്ചക്കറിയന്നാര്ന്ന് പച്ചക്കറിയും ചമ്മന്തി
ഞാൻ തൈര് മാത്രം അഞ്ചാറ് മാ സം കഴിച്ചിട്ടുണ്ട്
ആഹ് തൈര് മറ്റേ പച്ചമുളക് സവാളയൊക്കെ ഇട്ട് ഇതാക്കൂല്ലേ അതിനൊരു പ്ര അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ ആ സമയത്ത്
ഉപ്പും പച്ചമുളകും മാത്രം എനിക്ക് അതിനകത്ത് ഉള്ളി ഇട്ന്നെ ഇഷ്
ആഹ് പക്ഷെ ഇപ്പൊ കഴിക്കാൻ തന്നെയ്നാ ഞാൻ നീക്കി വെക്കൂട്ടാ
ചിക
അത് ഇപ്പ കഴിക്കാൻത്തന്ന നീക്കി വെക്കും അങ്ങട് വേണ്ടാന്നും പറഞ്ഞ്
ഇപ്പഴും എനിക്കിഷ്ട
തെറ്റില്ലാന്നിങ്ങനെ
പിന്നെന്താ
വേറെന്നാ ആ ശരി
അതെന്താ എല്ലാവരും കൂടെയും തറവാട്ടി കൂടാന്ന് വെച്ചിട്ടാ
ഉം ആ അങ ഒരു രസം പെരുന്നാൾന്ന് വന്നിട്ട് പിന്നെ വന്നില്ലയിരുന്നു വീട്ടിലനി വന്നായിരുന്നു അനിയത്തി പിള്ളേരും വര നാളെ വര നീ വരമോ എന്ന് ചോദിച്ചു ച്ചപ്പ നാളെ ക്കാതെ നി പച്ച മോസായ് പറ്റൂല നീ ഇന്ന് വരുവാണെങ്കിൽ ഞാൻ വരാം വൈകുന്നേരം എനിക്ക് തിരിച്ചു പോകണം അപ്പൊ അവള് പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ഇന്ന് വന്നു അവള ഇച്ചിരി ദൂരെയാണ് അപ്പം അവള് ബസ് കേറി വന്ന് ന്നിട്ട് അവളുടെ കെട്യോൻ ഹസ്ബൻഡറ് ഇന്ന് ജോലിയും കഴിഞ്ഞിട്ട് വൈകുന്ന വൈകിട്ട് വരും ന്നിട്ട് അവര് നാളാ- രാത്രിക്ക് തിരിച്ചു പോവയുള്ളൂ ഞാൻ പക്ഷേ ഇന്ന് തന്നെ പോകും കാരണം നാന എങ്ങും വിടുകേല ഇല്ലെങ്കിൽ പാടാന്ന് പറഞ്ഞിട്ടേ
ആഹ് അപ്പൊ ഇത്താക്ക് എത്ര കുട്ടികളൾ ണ്ട്
എനിക്ക് മൂന്ന്
ആഹ്
അങ്ങനന്നെ രണ്ടാഴ്ചയുംമായി
ഹലോ മനസ്സിലായില്ല
എന്ത് പെട്ടെന്ന ദിവസങ്ങള് പോവുന്നേന്ന്
അതന്നെ ഇപ്പൊ പ്രസവിച്ച കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ചായി എന്ത് പെട്ടെന്നാ പോയേ
ആഹ് പെട്ടന്ന് പോവും
ഉം
ഓടി ഓടി ഓടി ദിവസങ്ങൾ പോകുന്നത് ഞാൻ പറ- ഇപ്പൊ രണ്ടായിര ഇരുപത്തിആർ തീരുലൊ
ഉം
രണ്ടായിരത്തി ഇരുപത്തി ആറ് കയിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തുടങ്ങും
ആഹ്
ആഹ് എന്താ പെട്ടന്ന് ആ വേൾഡ് കപ്പ് നാല് വർഷം കഴിഞ്ഞട്ട ഇപ്പ വേൾഡ് കപ്പ് തുടങ്ങയില്ലേ വീണ്ടും
ആ ഇ ഞാനങ്ങനെ ഫുട്ബോളൊന്നും കാണാറില്ല ഓരോരുത്തരങ്ങനെ സ്റ്റാറ്റസ് ഇടണേ കാണും
ആ ഈ പ്രാവശ്യം മെക്സിക്കോയിൽ വ- ച്ചാ കളി കളി ആയത് കൊണ്ടേ വളുപ്പിന് മൂന്ന് മണിക്ക് രണ്ട മണിക്കാ കളി
വെളുപ്പിനോ
ആഹ് നമ്മുടെ രാത്രി വെളപിന് ലെ
വട്ടമാര്
ആ സമയ എന്താ കറിയ അപ്പൊ കളി കാണാൻ പറ്റിയല്ല
അള്ളാഹ് വട്ടാണ് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ എണീച് പ്രാന്ത് ണ്ടോ ഞാനീഈ കൊച്ചിടത്തായിട്ട് ഇപ്പ ചീത്തോറഞ്ഞു തൊടങ്ങി
കഴിഞ്ഞ പ്രാവശ്യം ആ ഖത്തറിലയതുകൊണ്ട് ഉം ഒമ്പതര പത്തുമണിക്കായിരുന്നു
ആഹ് ആ ആഹ് ആഹ് അത് പിന്നിം കൊഴപ്പല്ല
ആ ആ സമയത് കാണുവായിരുന്നു ഈ സമയത്ത് പറ്റൂല ഈ സമയത്ത് കിടന്നോറങ്ങും
നല്ല ഉറക്കം ഉറങ്ങും
ഞാൻ കൊച്ചിനോട് പറയും നീ പകൽ ഉറങ്ങല്ലേടി ന്നിട്ട് രാത്രി മ്മക്ക് ഒരുമിച്ചെറങ്ങാന്ന് കൊചെവിടെ കേക്കാൻ
കൊച്ചിനെ എല്ലാം മനസ്സിലാവകുന്ന പ്രായണ്ട് കൊച് അതുപോലെ തന്നെ ചെയ്യൂ ട്ടൊ പാവം
നമ്മള് എന്ത് പറയുന്നു അവരെന്ത് ചെയ്യു
അതന്നെ
ഹഹഹഹ
മനസിലില്ലല്ലോ നമ്മ പറയ്ണെ ആഹ് കേട്ടിട്ട് ശീലിച്ചിട്ട് വണ്ടിനി
അത് ശരിയാ ഇനീ മുന്നോട്ട് പോകുന്തോറും പ്രായം മുമ്പോട്ട് വരു ന്തോറുവല്ലേ
ഹഹഹ്
മക്കടെ സ്വഭാവമെല്ലാം മാറി വരുന്നു
ഉം പ്രസവിച്ച പ്പൊ പാവർന്നിട്ടാ ഇപ്പം ഇച്ചിരി ദിവസം കൂടി കൂടി തുടങ്ങിയല്ലോ
ആഹ്
അപ്പ ഇച്ചിരി കുറുമ്പായി തുടങ്ങിട്ടുണ്ട് പാവർന്ന് ഹ്ഹ്ഹ്ഹ്ഹ്ഹ്ആഹ് അങ്ങനെ പറയല്ലേ ഇത്താൻ്റെ കൊച്ച് പാവ
ഇച്ചിരി വെളച്ചില് കാരിയാല്ലേ
ഉ കുഴപ്പില്ല വൈകാണ്ടായാല് അവള് രാത്രി എണീച്ചിരിക്കും വയ്യെങ്കി അവള് ഒരു ഒമ്പത് മണിയക്കെ ക്കവുമ്പോഴക്കും അവള് ഒറങ്ങീക്കോളും പിന്നിടക്കിടയ്ക്ക് പാലു കുടിക്കാൻ മാത്രായിട്ടാണ് എണ്ണീക്കുള്ളൂ അവൾ
ആഹ് ഫുഡ് കൊടുക്കാൻ തുടങ്ങി ക്കഴിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും പാട്
അതന്നെ
ആഹ് കഴിക്കുവല്ലോ മക്കളെ
ആഹ് പിന്നാലെ ഓടി നടന്ന് കൊടുക്കേണ്ടി വരുവല്ലേ
ഭയങ്കര ബുദ്ധിമുട്ടാ ഈ ആറുമാസത്തിലൊക്കെ കുുറുക്ക് ഓ ഞാനീ പിള്ളാര് കഴിക്കാതിരിക്കുമ്പോ ഞാൻ ഓർക്കും ഇതെന്താ അഹ് അഹ് പിള്ളേരെന്താ കഴിക്കാത്തതെന്നോർത്തു ഞാൻ വായിൽ വെച്ചു നോക്കി നോക്കിട്ടുണ്ട് പക്ഷെ അവയും ചുവവയില്ലാത്ത സാധനം കൊച്ചിൻ്റെ വായിലോട്ട് വെച്ച് കൊടുത്തിട്ട് തിന്ന തിന്ന തിന്നന്നു പറഞ്ഞാ
തിന്നാണ്ടൊരു കാര്യല്ലല്ലോ കൊച്ചിന് തിന്നാൻ പറ്റണ്ടേ
ആഹ് അതുകൊണ്ടാ ഏറ്റവും പാട്
അപ്പൊ അവിടെ എന്തുട്ടൊക്കെ കൊടുക്കാറ്?
ഇവിടെ ഞാൻ സെർലാക്ക് കൊടുക്കും ആഹ് കാപ്പൊടി കൊടുക്കും ആഹ് മറ്റേ കുറുമ്പുല്ല് കൊടുക്കും ആഹ് റാഗിയാണ് കുറുമ്പുല്ല് പിന്നെ മറ്റേ സാധനം എന്തായിരുന്നു?
പഴം പുഴുങ്ങി മിക്സിയിലിട്ട് അടിച്ച് കൊടുക്കൂല്ലേ
ആഹ് അതൊക്കെ എട്ട്മാസം കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ പഴത്തിനൊക്കെ ഇച്ചിരി ദഹനമുള്ളതാ കുഞ്ഞി കൊച്ചല്ലേ?
ആഹ ആഹ് ആഹ്
ഞാൻ പൊതുവെ ആറു മാസം കഴിഞ്ഞിട്ടേ കുറുക്കൊക്കെ കൊടുക്കുള്ളു എനിക്ക് ഇഷ്ടമല്ല അതിന് മുമ്പേ പിള്ളേർക്കേ
ഇല്ല ഞാനും അങ്ങൻ തന്നെ വിചാരിച്ചേണെ
ആ ഞ്ഞി അയ്ന് മ്പൊന്നും കൊടുക്കണ്ട പിന്നെ ആ പിന്നെന്താ കൊടുക്കുന്നെ ഏഴ് മാസം കഴിയുമ്പം ചോറ് കൊടുക്കും അങ്ങനെ പല ഐറ്റം റ്റംസും പിള്ളാർക്കു കൊടുക്കും സൂചിക്കോതമ്പ് കൊടുക്കും സൂചിക്കോതമ്പ് വെള്ളത്തില് ഇട്ടിട്ട് കുതിർത്തി
ആഹ് ആഹ് ആഹ്
ഓതേണ്
അതല്ല അത്ക്ക്‌ ആറ് മാസം കഴിയുമ്പം കൊടുക്കാം വേ സൂചിക്കോതമ്പാണെങ്കില് രാവിലെ യം എട്ട് ഇട്ടാ മതി രാവിലെ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി കളഞ്ഞിട്ട് പിന്നെ ട്ടാ രണ്ട് കഴുകിക്കളഞ്ഞിട്ട് പിന്നെ വെള്ളം നല്ല വെള്ളത്തിലിടും പിന്നെ ഒന്നും കൂടെ അടിക്കാറാകുമ്പഴത്തേക്കും പിന്നെ ഒന്നും കൂടെ കഴുകിയിട്ട് നല്ല വെള്ളം എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ച് അടിച്ച് നല്ല
ഹലോ ഹലോ ഹലോ ഹലോ ശരീട്ട ന്നാല് ശരി ശരി ശരി
ആഹ് ഓക്കെ ഓക്കെ ശരി
ആഹ് പിന്നെ വിളിക്കാം